ഹലോ ആഹ് ഹലോ
ആഹ് കേൾക്ണ്ടോ
ആഹ് അതൊക്കെുണ്ട്
ആഹ് ചക്ക് ഉറക്കൊക്കെ കഴിഞ്ഞ ഉറങ്ങോ
പകല് ഉറങ്ങല്ല്ല്യ
ആഹ്
നിങ്ങൾ ഉറങ്ങോ ഓ ജോലികളൊക്കെ കഴിഞ്ഞ് സ്കൂൾ വരാന് അയല്ലോ കുട്ടിള്
ആഹ് ഞാന് ഉറങ്ങാറില്ല ചിലപ്പോ ഫോണായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഉറക്കം വരും. ചെക്ക് അങ്ങനെട് മയങ്ങു പിന്നെ
ഫോണടുത്ത് ഓ ഫുഡ് എപ്പ്ളോ കഴിച്ചിണ്
ഉം വൈന്നേരത്ത ആയില്ലേ ആഹ കഴിച്ച് എഹ്
വൈകുന്നേരത്തെ നോക്കാനായി.
ആഹ അതന്നെ ആഹ വരാനായി
ഉം എവിടെ ഇപ്പ വരും നാല് മണിക്ക് വിട്ട നാല് പത്ത്.
ഉ വന്നാല് പടായിക്കാരം.
ഉം
എന്താ കടി ഉണ്ടാക്കല് വൈന്നാരം.
കടി പഴം ഉണ്ടായിരുന്നു അതെന്തേ ചെയ്യാന്ന് വിചാരിച്ചു.
ഉം
പഴയം ബ്രെഡ് ഒക്കെ ഉണ്ട് അപ്പൊ.
ഉം
ഇങ്ങൾക് എന്താ വൈന്നേരം.
ഞാനും പഴം കൊടുക്കലുണ്ട്. പഴം അവിയലിലും. ക്കെ കൊടുക്കല്.
എന്തായ്യല് പുഴുങ്ങലോ.
പുയ്ങ്ങും നെയ്യില് വാട്ടും. ഒക്കെ ചെയ്യും
ആഹ നെയ്യ്ല് വാട്ടും അല്ലങ്കി പൊരിക്കും പഴംപൊരി.
മ് പഴം പൊരിണ്ടാക്കു.
ഉം
പയം കട്ലറ്റ് ഇണ്ടാക്കില്ലേനോ അത്പ്പോ കൊ കൊറസായി. കൊറേ പണിയ പഴം കൊണ്ട് കട്ട്ലേറ്റ്.
കട്ലൈറ്റ് ഉണ്ടാക്കുവോ.
ഉ മ്
ഏ പഴം ഒട്ച്ച് കാണ്ടാ പുയ്ങ്ങിഓടച്ച് കണ്ടോ.
ഉ മ് തേങ്ങ തേങ്ങടണം അപ്പളേ രസണ്ടാവൊള്ളൂ അല്ലാ റൗണ്ടിൽന്നെ.
ഇ പഴം പുയ്ങ്ങലാ അല്ലെങ്കിൽ ആവില്.
എന്തായലും നല്ലോണം വേവണം ഇന്നാലേ ഒടയുള്ളൂ പുയ്ങ്ങ്യതെനെന്ന്ണ്ടന്ന് ഓർമ്മല്യ പുയങ്ങ്യതന്നെ. പുയ്ങ്ങിട്ട് കൊർച്ച് ഏലക്കായിന്റെപൊടിയും കുറച്ച് തേങ്ങചെ ചര്ന്റിട അപ്പൊരു മുർക്കംകിട്ടുമ്പോ കോയക്ക്യാനെ.
ഉം
തേങ്ങ ന്നട്ട് നമ്മള് കടലേറ്റിൻങ്ങനെ. പരത്തൂലേ. റൗണ്ടാക്കിട്ട് പിന്ന മ്മള് കട്ലൈറ്റിന്റെ ഷേപ്പിൽ പരുത്തൂലെ എന്നിട്ട് ബ്രഡ് പൊടിയിലും കോഴിമുട്ടൻ്റെതിലും മുക്ക കോഴിമുട്ട കലക്കി പാർന്ന്ട്ടെ. അയിൽ മുക്ക.
ഉം
ആദ്യം കോഴിമുട്ടേൽ പിന്നെ ബ്രെഡ്‌ പൊടിൽ ഇന്ന ബ്രെഡ് പൊടി പിടിക്ക്യള്ളൂ. ആദ്യം കോഴിമുട്ടെ മുക്ക. ന്നട്ട് ബ്രെഡ്ന്റെ പൊടിയോ റസ്ക്ന്റെ പൊടിയോണ്ടെലും ബ്രെഡ് പൊടിയാ നല്ലത് ന്നിട്ട്
അല്ല പഴം പിന്നന്താണ് ആവിൽ വേവിച്ചത്.
ആ വെന്താ മതി എന്തയലും ആവിൽ വേവിച്ചാലും വെള്ളത്തിൽ പുയിങ്ങ്യാലും. വേവണം ന്നാലെമ്മക്ക്ങ്ങനെ ഷൈപോലെ ആക്കാൻ കഴിയള്ളൂ. നല്ലം വേവണം ന്നട്ട് കുത്തി ഒടി കുത്തി ഒടിങ്ങണം. അ പൻസാരട്ടാ ടെസ്റ്റുണ്ടാവും മധുരം കിട്ടും.
പൻസാരിം അല്ല തേങ്ങടും ലേ.
തേങ്ങടും കൊർച്ച് തേങ്ങ അധി അധിക ണ്ടേല് രസാ തേങ്ങടാഞ്ഞ അത്ര ടേസ്റ്റ്ട്ടൂല.
ആഹ് തേങ്ങത് കട്ട്ലൈറ്റിന്റെയ്രി പര്ക്ക
തേങ്ങ ഉം കുത്തി ഒട്ച്ചിട്ടേ. കുത്തി ഒടച്ച പയത്തിൽക്ക്ട്ട്ട്ടെ നല്ലോം കൊയ്‌ക്ക്യാ ലൂസായി പോയിണെങ്കില് നുള്ള് പത്തിരിപ്പൊടിയൊക്കെ കൂട്ടികൊടുത്താതി.
ഉം ബ്രെഡന്നെ കുട്ടലെ ബ്രെഡ്.
ഓഹ് ബ്രഡ് പൊടില് ആ റെസിപ്പിണ്ട് യൂട്യൂബിലൊക്കെണ്ട്.
ഏഹ് ബ്രെഡും മൂട്ടി കൂടെ.
ഓഹ് ആഹ് ബ്രഡ് കൂട്ടിയാ മതി. ബ്രഡ് പൊടി കൂട്ടിയാതി. മോ ലൂസായി പോയാല് അപ്പൊ വേം മൊർക്കം കിട്ടും.
ഉം ന്നട്ട് മുട്ടീല് മുക്കി റസ് ക്ക് പൊടീ മുക്കലെയ്ക്കുലേ ഉം.
കൊർച്ച് വെൾച്ചെണ്ണ ഒഴിച്ട്ട് രണ്ട് ഭാഗങ്ങ
ഇഞ്ഞ്‌ ടേസ്റ്റ്ണ്ടേക്കും
ആഹ് ടേസ്റ്റ്ണ്ടായിനി കുട്ട്യോക്കെ ഷ്ടായിനി കുട്ട്യള് തിന്നീനി.
ഉം
ആ മറ്റേ കട്ലയിറ്റ്ണ്ടാക്കല്യ അതുപോലെന്നെ പ്പ പിന്നെ എർച്ചിം ഉള്ളിയും.
ആഹ് എർച്ചിം
ക്കാണല്ലോ.
ഞാനിപ്പ രണ്ടീസം മുന്നേ ബ്രഡായിട്ട് ഇണ്ടാക്കി ബ്രെഡ്. എന്താണ് ചിക്കൻ കേക്കാ അങ്ങനെ ബ്രെഡോണ്ട്
ആഹ് ബ്രെഡിൻ്റെ ഉള്ള് നർക്കിയലാ
അല്ല ഈ നമ്മളീ പോള ഇണ്ടാക്കൂലേ പിന്നെ ചി ചിക്കൻ ഏ ചിക്കൻ കേക്ക്
എർച്ചി കേക്ക് ഇണ്ടാക്കണ അതോ
ആഹ് അതന്നെ ആഹ് ആ എർച്ചി കേക്കിന് മ്മള് മൈദല്ല ഇടല്
ഇവിടങ്ങ മൈദ ഇടൂല വേറെ മോഡൽ നമ്മള് പർഞ്ഞ എർച്ചി കേക്ക് വേറെ ഞമ്മള് ഉള്ളിയൊക്കെ നല്ലോം വാട്ടീട്ടേ ഉള്ളി വല്യ ഉള്ളി വാട്ടിയിട്ട് അയ്ലേക്ക് കോയ്മുട്ട അട്ച്ച് പാരും ഇ ഇത് ഇടും ഏഹ് ബീഫുടും. ന്നിട്ട് പാ കേക്ക് മാതിരി പാ പാര്ല്ല പാൻലേക്ക് പാരും ഓയ്ല് ഒഴിച്ചിട്ട് ണ്ട് മൂടിയെക്കും. അങ്ങനെ നല്ല പൊ ഒർച്ച് വരും പൊന് പൊന്തി വരും പൊള്ളി
അത്ര
റെയ്ഞ്ച് പോയി നെറ്റ് പോയല്ലോ
നെറ്റ് പോയി കറക്റ്റ് കേട്ടില്ല
അല്ലാ കോഴിമുട്ട എത്രണ്ണം അയ് പോവും
ആഹ് കോഴിമുട്ട മൂന്ന് നാല് നമ്മള ആ പാത്രത്തിനൻസര്ച്ചിട്ട് ഉള്ളിക്ക് അൻസര്ച്ചിട്ട് വെക്കുക. നമ്മൾ നാലില്, മൂന്നില് അഞ്ചിലൊക്കെ ഉണ്ടാക്കണ്ട്.
ഏ മൈദന്റെ എന്താ എനിക്കറിയില്ല. മൈദന്റെ വേറെ നമ്മള് ഇറച്ചി കേക്ക് ന്ന് പറഞ്ഞ ഇതാണ്. മൈദ ഒന്നും കൂട്ടൂല. ഉള്ളി വാട്ടിട്ട്, അതിലേക്ക് കോഴിമുട്ട ഉടച്ചു പാർന്നിട്ട് ബീഫൊക്കെ ഇട്ടിട്ട് നല്ലോ കലക്കിയിട്ട് അങ്ങോട്ട് പാരലാ.
ഉം.
അത് എനിക്കറിയില്ല എന്നാല്. അത് വേറെ വേറെ സാധനണത്. ആ ഹലോ നെറ്റ് പോവാ തോന്നണ്ടല്ലേ?
നല്ലോം പൊങ്ങി വരേയ്ക്കും?
ആഹ കൊറച്ചൊന്ന് പൊള്ളും പൊള്ളി വരും. പാനില് പാർന്നിട്ട് മൂടി വെക്കണം. അതാണ് ഇവിടേക്ക് പറിനെ ഇറച്ചികേ ക്ക് ഇങ്ങളെ നാട്ടില് മൈദണ്ട് എങ്ങനെ?
നമ്മള് ആ മുട്ടിം മൈതിം
ആഹ
പാലും ഒഴിക്കും അര ഗ്ലാസ്.
ആഹ എന്നിട്ട്.
കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിക്കും. പിന്നെ
ആഹ് ഇക്ക് അറിയില്ല എന്നാല്.
മിക്സിയിൽ അടിച്ചിട്ട്
ആഹ ആഹ.
എന്നിട്ട് അതില് കുറച്ച് ഒഴിച്ചിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇത് പരത്തി വെക്കും.
ആഹ അത് അറിയില്ല.
ചിക്കനണങ്കി ചിക്കന്, ന്നട്ട്പ്പൊ അയിൻ്റെ ലി
ആ.
ന്ന്ട്ട് മൂടിവെക്കും.
ഏഹ്.
ഒന്ന് വേവിക്കും.
ഒഴിച്ചിട്ട് അത്‌താവും. പത്തിരി പോലെ ആവോ? ആദ്യത്തെ അടീല്ത്തെ തട്ട്.
ആഹ് ആഹ് അങ്ങനല്ലത് മാ മാവ്
മാവ കൊയ്ക്കുമ്പോ ഞാൻ അപ്പൊ ദോശ പോലായി പോകൂലേന്ന് ചോയ്ക്ക.
ഇല്ല കട്ടിള്ള മാവെക്കാരം.
കട്ടിണ്ടാവും പത്തിരി പൊ അത്രകത്ത് കട്ടിണ്ടാവും. ആഹ് അതല്ലാ ചൂടുള്ള ഓയലേക്കെട്ടാണോ ഒഴിക്ക.
മാവ്ന
മാവ് പച്ച മാവന്നെ ഒയിക്ക. കട്ടായി പോയിട്ട് മനസ്സിലാവ്
കേക്കൊക്കെ ഉണ്ടാക്ക്ണ പോൽത്തെ പാത്രല്ലേ.
ആഹ്.
കടായി അങ്ങനത്തെ പാത്രത്തിൽ, നമ്മൾ നെയ്യ് പൊരറ്റീട്ട്. ആ അതിലേക്ക് ഇങ്ങനെ പകുതി ആഹ് ചൂടാക്കിട്ടന്നെ.
ആഹ് പകുതി ഒഴിക്കും എന്നിട്ട് അയിന്റെ ഉള്ളിൽ തീനൊക്കെ നെറക്കും.
എ പാ ആ അരച്ചതിന്റെ പകുതി
പകുതി പാരും. ആഹ് ആഹ് മം എന്നിട്ട്.
പ്പ അത് ആഹ് കുറുകി.
ആഹ്.
ഇങ്ങനെ കുറുകോള്ള ഫില്ലിംങ് ആയിട്ട് പരണം. ഫില്ലിംങ്ങൊന്നും കാണാത്ത രൂപത്തിൽ ബാക്കിയുള്ള മാവ് ഒന്നായി. റ്റണ്ട് ഒഴിക്കും.
ആഹ്.
ഒഴിച്ചിട്ട് അഹ് യൂട്യൂബിലൊക്കെണ്ട് ഇറാനി പോള അടിച്ചാ മതി
ആഹ്
അതിന്റെ മോളില് ഡെക്കറേഷൻ ഷൻ വേണങ്കി ആഹ് ഡെക്കറേഷൻ വേണെങ്കിൽ കക്കരിക്ക വട്ടത്തിൽ കട്ട് ചെയ്ത് തക്കാളി വട്ടത്തില് കട്ട്. ട്ട് ചെയ്ത്കാണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വെച് കൊട്ത്ത്കാണ്ട് ഗ്ലാസിന്റെ ആ മൂടില്ലേ?
ആഹ്
അതോണ്ട് മൂടീട്ട് അതിന്റെ ആവി പോവ്ണ അവ്ടെ അടക്കണം.
ആഹ് ആഹ്
വേണെങ്കിൽ താഴെ . പിന്നെ ഒര് ഫ്രൈപാൻ വെച് കൊട്ത്താ. മതി അടീപിടിക്കാതെ നിക്കാൻ
മം
ആഹ്
ആഹ്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
അങ്ങനെ വെന്ത് വരൂലേ?
ഇരുപത്തഞ്ച് അരമണി.
അത്ര സമയം വേണല്ലേ. ഇത് ഒക്കെ അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ്
ആ ന്നാ പ്പ ചൂടാവനണെങ്കിൽ ഒരു മിനിറ്റ് ചെറുതായിട്ട് ചൂടാക്കീട്ട് എടുത്താല്
മം
സാ
റേഞ്ച് പോവ്ണ്ലേ കട്ട് കട്ടായിട്ടാ കേക്ക്ണെ എന്നാ ശരി
ആഹ് ആഹ്